അലോ എന്തൊക്കെ ഇണ്ട് അവിടെ വിശേഷം ഇങ്ങള്
നല്ല വിശേഷം ഹ് ഹ്
ആ എന്താണ് ഇന്ന് ഫുഡുകളൊക്കെ ആയൊ ഫുഡ് കഴിച്ചോ കഴിക്കാനായോ
ആ ഭക്ഷണത്തെ ഉണ്ടാക്കി വെച്ചേക്കണേ കഴിച്ചിട്ടില്ല
ആ അതെ ലേറ്റ് ആവോ ഒരു മണി അല്ലെങ്കിൽ കറക്റ്റ് കറക്റ്റ് ഒരു ടൈം ഒക്കെ ണ്ടോ
ഇല്ലില്ലാ അങ്ങനെയൊന്നുല്ല സമയം ചെലപ്പയൊക്കെ കുറച് വൈകിയൊക്കെന്ന് കഴിക്കല് കാരണം രാവിൽത്തെത് കഴിക്കല് വൈകി കിയാണ്
ആ അതെ രാവിലെ തന്നെ കൈക്കൂലാലേ നേര ത് ഫുഡ് കഴിക്കൂല
എണീക്കുമ്പോൾ എന്തായാലും ഒരു ഒമ്പത് പത്തുമണി ഒക്കെയാവും
അഹ് ശരി
അതിനിടയ്ക്ക് എന്തെങ്കിലൊക്കെ വെള്ളോക്കെ കുടിച്ചു നടക്കും ആ മഴ ഇന്ന് രാവിലെ ണ്ടായിരുന്നു ദിപ്പരെന്ന് ഇത്തിരി ഉം ഇപ്പം ന്നിത്തിരി വെയില് വന്നിട്ടുണ്ട്
ആ എല്ലോടത്തും അങ്ങനെ തന്നെ ഇന്നലെ ഇപ്പോ ഇവടെരു നൈറ്റിന് മഴ യ്തു കടക്ണ വരെമഴഇല്ല ഒരു പ ണ്ട്രണ്ട് മണി വരെ ആ ടൈം ഒക്കെ ആയിക്കുണു ഞാൻ കിടന്നപ്പോ പക്ഷേ എനിക്ക് തോന്നുന്നു അതിന്റെ ശേഷം മഴ പെയ്തതാ രാവിലെ എണീറ്റപ്പോൾ നല്ല പുറത്ത് മഴയുണ്ട്
ഉം രാവിലെ നല്ല മഴയായിരുന്നു രാത് രാത്രി വെറുതെയിരിക്കുമ്പോ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഫോണിലും നോക്കി ക്കി ഇങ്ങനെ യിരിക്കും
അതെ സിലിമ ഒക്കെ കാണോ സീരിയൽസ് വേറെ എന്തെങ്കിലും റിയാലിറ്റി ഷോ എന്താണ്
ഇല്ലേ കാണത് കൂടുതൽ നമ്മൾ ടെ ഇവിടെ എന്തെങ്കിലൊക്കെ ന്യൂസിന്റെ ഇത് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവല്ലോ
ആ ഓക്കേ ഓക്കേ ആ ന്യൂസ് പ്പ ഒരുപാട് പ്പ മ്മളെ യൂട്യൂബിൽ ആയാലും ന്യൂസ് ഒരു വട് ട്ടം കണ്ടാൽ പിന്നെ ഓരോ ദിവസത്തെ മ്മക്ക് കേൾക്കാൻ പറ്റും അതെ ആ അതെ അതെ കണ്ടോണ്ടിരിക്കും അതെ ശരിയാണ്
പിന്നെ കൂടുതലും പിന്നെ അതന്നെ നമ് നമുക്ക് എനിക്ക് തോന്നുന്നു ടി വി യിലേലും കൂടുതലും ഫോണി ലിത് ന്നറിയാംപ
ആ അറിയാൻ പറ്റും ടിവിയിൽ ആവുമ്പോ കോമൺ ആയിട്ട് എല്ലാരും യൂസ്- ചെയ്യണതല്ലേ നമ്മക്ക് ഏറ്റവും ബെറ്റർ ഫോണാ പക്ഷേ മക്കകളെ കൈയില് ഓ എനിക്ക് തോന്നണ് ഫോണിനേക്കാട്ടിയും ഏറ്റവും ബെറ്ററ് ടിവി ആയിരിക്കും കാരണം എല്ലാരും കൂടെ കൂട്ടത്തില് കാണുമ്പളെ അവർക്ക് ഇതാവുമ്പോ അവർക്ക് ഫോണില് കേ എന്തായാലും അവര് ചർച്ച ചെയ്യുന്ന എന്താണ് ഇതിപ്പോ സ്പീക്കർ ഓപ്ഷൻ കൂടെ വന്നയിനോടെ കുട്ടികൾക്ക് ടൈപ്പ് ചെയ്യണ്ട ആവശ്യവോന്നുവില്ല പറഞ്ഞാമതി ആ അതേ അപ്പം ടിവി ആവുമ്പോ കോമൺ ആയിട്ട് നമ്മൾ എല്ലാരും ഉണ്ടാവും അവരെ എന്ത് കാണുന്നേ എന്ത് കാ ഇതാന്നൊകെ നമുക്ക് അറിയാൻ പറ്റും ഇനിപ്പോ വല്യമക്ക മക്കളാണെങ്കിലും ചെറിയമക്കൾ ക്കാണെങ്കിൽ കൂടയും അപ്പം എനിക്ക് തോ ഞാൻ ഇങ്ങനെ പറയും കുട്ടികള് ഫോണിൽ കളിക്കുമ്പോ ഒരു ടിവി വാങ്ങി കൊടുത്താമതി കുറച്ചൊക്കെ അവർക്കു ഒരു എൻജോയ്മെൻ്റ് ആയിട്ട് ടിവി കണ്ടോട്ടെ കുറച്ച് കാർട്ടൂൺസ് അങ്ങനെയൊക്കെ ഫോണിൽ ആവുമ്പോ അവരു ഗെയിമ് പിന്നെ അത് പോലെ ഒരുപാട് ഗെയിം കേ
റേ ഗെയിമുകളുണ്ട് ഇഷ്ടംപോലെ ഗെയിമുകളുണ്ട് പിള്ളേരെ ഇപ്പം ഈ ആക്കികൊണ്ടുപോണം മൊത്തം പിന്നെ പിള്ളേര് എന്തിൻ്റെയൊക്കെ വക്കിലാണ് എത്തണേ ഒന്നു അറിയില്ല ഇപ്പഴത്തെ ഈ ഫോണിൽ കളിച്ച് കളിച്ച്
പിന്നെന്താ അറിയോ ഈ ഫോൺ ഗെയിം ന്നെ നല്ലത്ണ്ട് നമ്മടെ ബുദ്ധി വികസിക്കുന്ന ടൈപ്പ് ഗെയിമുകള് ഒരുപാട് കുട്ടികൾക്ക് അങ്ങൻത്തെ ഗെയ്മ് ആ പക്ഷെ മക്കള് ഫുള്ളും ഫയറിംഗ് അല്ലെങ്കില് വയലൻസ്ളള ഗെയ്മ് ഇതൊക്കെണ് ഓർക്കും ഇഷ്ട്ടം കുറെ വെടി വെക്ക്ണതും ഏ അങ്ങനെക്കെ ആ അതേ ഞാൻ മോനോട് പറയും ഫുട്ബോളോക്കെ ഇല്ലേ അങ്ങനെയൊക്കെ എന്തെങ്കി
ആ പക്ഷെ കൈ ഏതുനേരവും ഇങ്ങനെ ഇങ്ങനെ പ്രവർത്തിച്ച് പ്രവർത്തിച്ചേ അങ്ങനെന്നെ ആയിപ്പോവും കൈ
കണ്ണിന് കേടാണ് അവരൊക്കെ എൻ്റെ കണ്ണ് ലെൻസ് നോക്കെ നൈസ് ആയിട്ട്ള്ള സംഗതികളല്ലെ
പിന്നെ പിള്ളേർക്ക് നമ്മടെ പഠിക്കാനുള്ളൊരു ഇത് പോവും കഴിവ് പോവും അ
കഴി ആ അതെ അതെ ശ്രദ്ധ മാറി പോവേ ഓൽക്ക് ഒരു സംഗത് ഒരു കാര്യ ക്ക് കോൺസ്ട്രേഷൻ ചെയ്യാൻ പറ്റൂല
അത് തന്നെ ഒരിത് നേരോങ്കിലും നമ്മള് ഇതിനകത്ത് തന്നെ നോക്കിയിരിക്കുമ്പ തന്നെ പെട്ടന്ന് അവരൊക്കെ വിചാരിക്കും അയ്യോ എടുക്കണം അത് തന്നെ വീണ്ടും ഇട്ക്കണം എന്ന് ചിന്തിച്ചിട്ട് വീണ്ടും വന്ന് എടുക്ക
ആ വീട്ടീന്ന് വന്ന് എടുക്കയാണ് കാരണം നമ്മോളൊരുടൈം പറയും ഈ ടൈമിൽ ക്കി ഇന്ന് വർക്ക്‌ ഉള്ളത് കൊണ്ടു തന്നെ ഞാൻ അധികം ഫോം കൊടുക്കാറില്ല ഇപ്പോപ്പിന്നെ വെക്കേഷനൊക്കെ ആയിമ്പളാണ് നമുക്ക് ഫോണില് മാനെപ്പോഴും നമ്മുടെ കൂടെയല്ലേ ആ മറ്റേ സ്കൂളൊക്കെ ആവുമ്പോ ഞാന് പിന്നെ അത്ര പ്രശ്ന ണ്ടാവില്ല രാവിലെ പോകുക. ഈവെനിംഗ് ആയ എത്തിയാ പിന്നെ അവര്ക്ക് മേലേക്ക് കുറച്ചു നേരം വീട്ടിന്നും കളിക്ക
വീട്ടിൽ ആ അത് തന്നെ പക്ഷെ ഇപ്പൊ അങ്ങനെ കളിക്കാൻ പോണംന്ന് ഉണ്ടായിരുന്നില്ല വ്യഗ് ഏ നമുക്ക് ഈ സ്കൂൾ കുട്ടി യിക്കുന്ന സമയ
അതെ ഇല്ല ഇല്ല ഇല്ല നമ്മളൊക്കെ വെ ക്‌ക്കേഷൻ ടൈം എന്ത് രസായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കേ നമ്മളൊക്കെ ചെറുപ്പത്തിൽ രണ്ടു
നമ്മായിരുന്നലെ ഇപ്പൊ കൂട്ടു കാരായിട്ടൊക്കെ ഇരുന്നു മണ്ണ് വാരി എന്തെങ്കിലും ഒക്കെ
ആ അതെ വിരുന്നിനു പോവണം മക്കൾക്ക് വിരുന്ന് പോകാനൊന്നും പറയണമെന്നില്ല ഈ വിരുന്നു പോയാലും അവിടെയും മക്കളെ ഏ ആ അവര് ഇപ്പം ഇപ്പൊ ഉള്ള മക്കളെ വച്ചോണ്ട് അപ്പൊ അറിയാത്ത ടൈം വരെ ഇവര് പറഞ്ഞു കൊടുക്കും
പറഞ്ഞു കൊടുക്കും
വീട്ടിലൊക്കെ പോയാല് ആ താത്താന്റെ മക്കളൊക്കെ വലിയ കുട്ടികള അപ്പൊ അവരെ ഗെയ്മും കൂടി ഇവര് പഠിച്ചു വരും കൂടുതൽ പഠിച്ചു വരികയാ ചെയ്യുന്നത് ഞാൻ പറയും ഞങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കും ഞങ്ങളൊക്കെ ചെറുപ്പ പ്പകാലത്തിലീ കളി ച്ചിരുന്ന് തൊട്ടുകളി ഏ ഒളിച്ചു കളി ഒരുപാട് കളിയോക്കെ പറഞ്ഞു കൊടുക്കും ആ ഒളിച്ചും പാത്ത് അതെ നിങ്ങൾ അങ്ങനെ പറയാ ഒളിച്ചും പാത്ത് ആ അത് ശെരി ഞങ്ങൾ ഒളിച്ചു കളി പറയും പിന്നെ ഈ ഓടിക്ക തുണ്ടല്ലോ വെട്ടുകളി ആ ഞങ്ങൾ തൊട്ടുകളീന്ന് പറയും നമ്മുടെ നാട്ടീൽ പിന്നെ പിന്നെ വള്ളി ചാട്ടം
ആ അത് തന്നെ വള്ളിച്ചാട്ടം ആ പിന്നെ മറ്റേ വട്ട് ഇല്ലേ വട്ടെറിഞ്ഞിട്ട് കളി
ആ വട്ട് ആ അതെ അതെ അതെ അങ്ങനെ ഒരു കളിയുണ്ട് പിന്നെ ഇതിങ്ങനെ കുറെ എന്തൊക്കെയോപറഞ്ഞട്ടു ഓടുന്ന എന്താ ഉം എന്തോ ഒരു പറയലുണ്ടല്ലോ
ആ പിന്നെ അനങ്ങനെ അതെന്നെ ചാടലി ചാടി തൊങ്കി
ക്കൊക് കൊക്ക് ആ പിന്നെ അക്ക് അക്ക് അതായത് ഇങ്ങനെ നമ്മള് ചാടിയാട്ട് ഇങ്ങനെ
തൊങ്കി തൊങ്കി തൊങ്കി അത് കാലെങ്ങാനും കുത്തിപ്പോയ അപ്പൊ കളത്തിന് പുറത്ത
അതെയോ നമ്മള് സോ ഇത് ഓര്പാട് ഡെവലപ് മെന്റ് ആയിപോയി കാരണം നമ്മളെ ടൈമിലോക്കേ പോണില്ല എ ഫോണുണ്ടെങ്കിൽ കൂടെ അതൊരു പിന്നെ ജസ്റ്റ്‌ എന്തെങ്കിലും ഒരു മറ്റേ ബാമ്പു ഗോണിക് ഗയിമോ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതിൽ മറ്റേ ആ വിഴുങ്ങണ ഗയിം
നമ്മളൊക്കെ ആസമയത്ത് ആ ബുക്കാണ് മേടിച്ച് തരുന്നത് പപ്പേ
ആ ആ ബുക്ക് അതെ അതെ അതെ ശരിയാണ് ശരിയാണ് ഇപ്പൊ മൂന്ന് വരെ
ഫോണിലുണ്ട് ഇപ്പ പറയും വെല പോവുമെന് പറയും
ആ അതെ അതാണ് ഞാനെപ്പഴും പറയും എപ്പഴും ഇങ്ങനായ കണ്ണ്താവും കേട്ടോ എനിക്ക് ഒരൊറ്റ മോനാ എനിക്ക് തോന്നുന്നു ആൺകുട്ടികളൊക്കെ ആണുങ്ങ- തേകിച്ചൊരു ഇതാ നമ്മള് കൊറെയൊക്കെ നമ്മള് പറഞ്ഞാൽ ഒരു ഇത് ഗയിമിനോട് വലിയ ഇന്ററസ്റ്റ്ഒന്നും ഉണ്ടാവില്ല ന മ് കുറച്ച് റീൽസ്ഒക്കെ കൺ - അവര് ഫോണ് അവിടെവച്ച്
വെച്ചിട്ട് പോകും ഉം പെങ്കൊച്ചുങ്ങൾ അങ്ങനെ ഇല്ലന്ന് തോന്നണ് എനിക്ക് തോന്നണ് അവര് എന്തെങ്കിലും ചെലപ്പാ ഈ ചെല എന്തെങ്കിലും വീഡിയോസെ അങ്ങനെ കാണുവോള്ളൂ
വീഡിയോസ് പിന്നെ ഓരിക്ക് എന്താറിയോ ചിത്രം വരക്കാന് അങ്ങനത്തെ ഒക്കെ ഇഷ്ടാ ചെലപ്പോ എന്തേലും കളറൊക്കെ കൊടുക്കാ അങ്ങൻ ബുക്കക്കെ വാങ്ങി കൊടുത്താല്
ആ അങ്ങനത്തെ ഇപ്പോ രണ്ടെണ്ണം പറയണ് പക്ഷെ ഭയങ്കര എല്ലാം കൂടെയെക്കെ ഒള്ളതൊക്ക് ഭയങ്കര വെല ഒരെടക്കു വെച്ച് വന്നപ്പഴേ നമ്മടെ കയ്യിലൊതുങ്ങണ നേനനുസരിച്ച്
ആ അതെ അതെ അത് നമ്മളെ ബുക്ക്സ്റ്റാളിലൊക്കെ കിട്ട് കിട്ടുവെടാ. ചെറിയ റേറ്റിലെന്നെ കിട്ട്ന്ന്ണ്ട് ആ പിന്നെ നമ്മളെ ഓൺലൈൻ പ്ലാറ്റ്ഫോമാ ക്കണ്ടല്ലോ കൊറെ അതിലെക്കെ ചെ
ആ പിന്നെ ഈല് എടാ ഈ മായ്ക്കണതൊക്കെ ഇല്ലേ നമ്മ എഴുതി കഴിയുമ്പ മാക്ക് മാച്ച് കളയാന് ത്തു പറയും പേനെയൊക്കെ വെച്ചിറ്റ് അപ്പത്തന്നെ ആ അത് ഇതിന് ത്തിരി വെല
അതിന് റേറ്റ് അതിനു റേറ്റ്ണ്ട് ആ അതിന്റ്റേറ്റ് അയിന് പ്ന്തര് പേര് ണ്ടല്ലടാ
ആ എന്തോ മൂന്നു ബുക്കാറ്റെ ണ്ടത്
ആണ്ട് ണ്ട് ണ്ട്അതിന്റെ അതിന്റെ റേറ്റ് അത് ആ ഇത്ര വലുത് വേണ്ട നമ്മള് ചെ അതായത് ചിത്രം വരക്കാൻ ഇഷ്ടള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ചെറിയൊരു ബുക്ക് വാങ്ങി കൊട്ക വരയ്ക്കണത് അല്ലെങ്കിൽ നിറം കൊടുക്കാനിഷ് ള്ളാണെങ്കിൽ അങ്ങനത്തെ കളറിങ്ങിന്റെ ബുക്ക്
കളറിംഗ് ആ അങ്ങനത്തെ കിട്ടണ് ണെങ്കില് ഇപ്പം വേണങ്കിലും വേഗ ന്നെ വർച്ചോണ്ട് തെ കഴിഞ്ഞ് ഇപ്പോ കൊടുത്താലങ്ങനെയാണ്
അതെ അത് അത്രയേ ഉള്ളൂ പെട്ടെന്നൊക്കെ കഴിച്ച് ആ ഓരേ ഡ്യൂട്ടി ക്കെ പെട്ട
കഴിഞ്ഞു കഴിഞ്ഞു ആ അതെ ഞാൻ പറയുബോ നാ പിടിച്ചോ ന്ന് പറയും എന്നോട് ഉം ഞാൻ അപ്പ അത് കാരണം ആ കൃഷി തക്കാളി ണ്ട് തക്കാളി
ആ അയ് ശരി തക്കാളിന്നുംപുറത്തിന്ന് വാങ്ങാറില്ല
ക്കാളിവാങ്ങിക്കും പൊർത്ത്ന്ന് വാങ്ങിക്കും പിന്നെ എങ്കിലും ഇണ്ടാവ്ണതൊക് കേരം അതികൊന്നുണ്ടാവുല പിന്നെ പത്
അ ആപച്ചമുളക് ആ ചീര പർങ്കി ഞങ്ങള് ചീരാ പർങ്കി പറിം അത് നല്ലതാ അതിപ്പോ കുറെയായിട്ട് ഞങ്ങളെ ഇവിടെക്കെ എത്ര ഇത് നട്ടാലുംഉണ്ടാവില്ല കറിവേപ്പില അതൊക്കെ വി എത്രണ്ടായാലൊരു സുഖാണ്
ഇവിടെ അല്ലി ഈ ഭാഗത്തൊക്കെ വെള്ളം കേർ ണുണ്ട് ചെൽതൊക്കെ ചീത്തായി പോവും
ബുദ്ധിമുട്ടുണ്ടേ
ആ നമുക്ക് ഇതൊന്ന് നട്ട് പിഠിപ്പിക്കാനുള്ള ഇത് പറ്റുന്നില്ല നട്ട് നമ്മ പിടിപ്പിക്കുന്ന സാനം പക്ഷേ വെള്ളം ഉം കാറ്റൊക്കെ വരുംമ്പതന്നെ ഒടിഞ്ഞ്താഴെ വീഴും
ആ അപ്പൊ നമ്മ നിങ്ങക് പിന്നെ ബ്രിഡ്ജിന്റെ ടൈമിലൊക്കെ മഴന്റെ ടൈമിലൊക്കെ നല്ല പ്രശ്നം ണ്ടാകാറുണ്ടൊ വീട്ടിലേക്ക് വള്ളക്കെ കേറൊ
ആ വെള്ളം അത്യാവശ്യ ദ്‌ ങ്ങനെ മഴ പെയ്യുമ്പൊള്ള ആ വെള്ളങ്ങനെ ങ്ങനേദ് ഒഴിക് ഇങ്ങനെ വെരൊട്ന്ന്
വരൂല അ വെള്ളത്തിന് ബുദ്ധിമുട്ട്ള്ള സഥലം ന്നൊല്ലല്ലൊ വേനലായാല്
ഇല്ലല്ല അങ്ങനൊന്നുല്ല ഇപ്പെന്തൊ ഇങ്ങനെ എടക്ക് ചെല പൊലാ
ആ അതെ അ അങ്ങനെ ക് താണിട്ക്ക്ണത് പൈപ് ലൈനൊക്കെണ് സ്വന്തായിട്ട് കെണറ് അങ്ങനെല്ല
ആ സ്വന്തായിട്ടന്നെ ട്ടെക്ണാണ്.
ആ ണ്ട് ലെ ആഒകെ ന്ത പിന്നെ ഞ്ഞ് ചക്കക്കെണ്ടൊവിടെ
ചക്കൊന്നും ല്ലിവടെ ഹ് അത് മാത്രം കിട്ടാ ഭയങ്കര പാടാ
ആണൊ ഓ ചക്കക്കെ വിട്ന്ന് കൊട്ത്തയക്കാൻ പറ്റാണെങ്കിൽ കൊടുത്തയക്കേനി വാണ് ണ്ടി ഇപ്രാശ്യം ൻക് തോന്ന്ണു ഒരുപാട് ചക്ക കിട്ടി ച്ചുണ്ട്. അപ്പൊ ഞാൻ പറയു ചെയ്യും വീട്ടിലില്ല ട്ടൊ ഇന്റെ വീട്ടി ന്നില്ല പക്ഷെ എവിടെന്നെക്കെക്കോ തൊട്ട അയൽവാസിയളെട്ത്ത ക്കെണ്ട് നമ്മള് ഇങ്ങനെ അഒക്കെ ശെയറൈത് ചെയ്യ്ണ
ഞങ്ങക്ക് കിട്ടാനൊന്നുല്ലടോ ഇവിടൊന്നും നീ ഞങ്ങ വ് പൈസ കൊട്ത്ത് ഹ് മേടി ഓര്ത്രേന്നും പറഞ്ഞൊക്കെ തരുമ്പയില്ലേ
ഓ അതൊക്കെ നമ്മടെ സൗദി സിസ്റ്റം ആണല്ലൊ സൗദിലെ ഹസ്ബന്റ് വിളിക്കുമ്പൊ പറിം ചക്കല്ലാ ചക്കല്ലാ നല്ല ചെലേന്നൊക്കെ ക്ഷേ നമ്മടെ നാട്ടിലൊക്കെ ചക്ക ഞാങ്ങനെ ഫോട്ടയച്ചൊട് തേ ചക്കെല്ലാ ഭാഗത്ത്ന്നും കിട്ടാർണ്ട് വേ വരിക്ക ചക്ക പഴഞ്ചക്ക ഒക്കെ കി
വടേന്ന് വെച്ച ഉള്ളവരൊക്കെ അവര് പറിക്കലില്ല ഇങ്ങനെ ഒരു ഭംഗിക്ക് കാണാൻ വേ ണ്ടി ഇട്ടേക്ക്ണേണ് അവരെ വീട്ടിക്ക്
ആ അതെന്താ ഒരു ടൈമ് കഴിഞ്ഞ പറിക്കാഞ്ഞ അതില് കേടു വന്നു പോവൂല്ലേ അതെന്താ അങ്ങനെ പറിക്കാതിരിക്കണെ ചീത്തയായി പോവും വേറെ എന്നാ ആഗ്രഹമുള്ളവർക്കൊക്കെ കൊടുത്തൂടേല്ലേ കയിക്കണോർക്ക് അതെ
എടാ അപ്പോ ശ
ആ ഓക്കെ ശരിയന്നാല് ഓക്കെ ഓക്കെ